ഹലോ.
ആഹ്‌ അസ് ലാമു അലൈയ്ക്കും.
വലൈക്കുംസ്‌ലാം വറഹ്‌മത്തുള്ളാഹ്‌.
ന്താ വർത്താനം സുഖല്ലെ?
ഓഹ്‌ സുഖാണ് അൽഹംദ്ദുരില്ലാ.
ഉം. പണിക്കൊ കയ്ഞ്ഞോ ചായ കുടി ഉം.
ചായ ല്ലാ ണ്ടാക്കിവെച്ചിട്ടെള്ളൂ. മക്കള് മദ്രസ്ന്ന് വന്ന്ട്ടാണ് ഒമ്പണി ആവും വരാനയ്.
ആഹ് ആഹ് ഇല്ല. പിന്നെ മദ്രസോ?
അല്ല ചായ കുടി
ഇല്ലല്ല കഴിഞ്ഞില്ല ഇന്ന്പ്പൊ ഇന്നലെ ടാസ്ക് കിട്ടിയോണ്ട് പ്പൊ ഇതിമ്മെ തന്നേണ്.
ആഹ് ഇന്നലെ കിട്ടിയത്?
ഉം ഞാനിപ്പോ ഒരാഴ്ചായി ചെയ്തിട്ട്.
ഏഹ് ഞാന് രണ്ടീസായിട്ടോള്ളു പക്ഷെ ഇന്ന് ഏഹ്‌ ഇന്നാ വന്നത് ഹസ്ബൻഡ് അങ്ങനേ ആഹ് വന്ന് കടക്ക്ണ്ട്
ഉം.
ഉം അതിനെ പറ്റിയൊന്നും സംസാരിക്കാം പാടില്ലാന്ന് അയ്ല്ണ്ട്.
ആഹ് അങ്ങനെണ്ട്ലെ ഉം.
സെൽഫിശോ നമ്മളെ കാര്യങ്ങളോ അല്ലാത്ത വേറെന്തെങ്കിലൊക്കെ കാര്യങ്ങളെ സംസാരിക്കണ്ട ആഹ്‌ അങ്ങനേണ്.
ഉം.
ഉം വേറെ എന്താ ജോലി എന്താ ജോലിണ്ടോ?
ഉം ജോലിയൊന്നുല്ല്യാ വീട്ട്ത്തെ ജോലിയായിട്ട് ഇങ്ങനെ കയ്യ്ന്നെ.
ഓ അസ്സൊ ഹസ്ബെൻഡേ?
ഹസ്ബൻഡ് അവടെ സൗധീലാണ്.
ഓഹ് ഉം ശരി വേറെന്താ?
വേറെക്കെ സുഖായിട്ട്ങ്ങനേ പോണ് ചായക്ക് എന്തേ ണ്ടാക്കി?
ചായക്ക് പത്തിരി ണ്ട് പിന്നെ ഇന്നലെ പിന്നെ ഇതുണ്ടായിരുന്നു രാത്രിയില് ഗസ്റ്റ് ണ്ടായിരുന്നു അപ്പൊ അവര് ന് ക്കുംന്ന് കര്തീട്ട് ഞാന് പത്തിരി ഓഡ്റീതൂ.
ആഹ്.
അപ്പോ നോക്കുമ്പോ അവര് ഒരു മണിയായപ്പോ പോയി. അപ്പൊ പിന്നെ ഓഡ്റീതാ ഞമ്മക്ക് ക്യാൻസലാക്കാൻ പറ്റില്ലല്ലോ. ഉം അതുണ്ട്.
ഉം ഹസ്ബൻഡ് ഇവടെ നാ
ആഹ് നാട്ടില്ണ്ടയ്.
ഉം ആരാ ഉമ്മ ഒക്കെ ഉണ്ടോ വീട്ടില്? ഇങ്ങള് മാത്രണോ ഏഹ്.
ഞങ്ങള് മാത്രാണ് ഞങ്ങള് വേറെതാ ഉമ്മ പിന്നെ തറവാട്ടില്
ആഹ് ആഹ് ശരി
അനിയന്റെ
ആഹ്
മ്ഹ്
സ്കൂളൊക്കെ അവിടെ അടുത്ത് തന്നെ ആയിരിക്കൂല്ലേ കുട്ട്യക്ക്
ആഹ് സ്കൂളും മദ്രസൊക്കെ ഉണ്ട് പിന്നെ പള്ളിയെല്ലാം അടുത്തൊണ്ട്
വീട് എവിടെ
അങ്ങനൊന്നും ചോദിക്കാൻ പറ്റൂലാന്ന് ഇല്ലേ
എവിടെ
അതൊന്നും പറയാൻ പറ്റൂലാന്ന് ഒണ്ടല്ലോ അയിലില്ലേ
ആഹ് അതന്ന
അങ്ങനെ ഉണ്ട് തോന്നണ്
മ്ഹ് വേറെന്തൊക്കെയാ എന്നിട്ട്
വേറെ സുഖം
കുട്ട്യളൊക്കെ എത്ര
മ് കുട്ട്യള് രണ്ടാള് മോനും മോളും ഉം
എത്രെലാ പഠിക്കണ
വല്യ ആള് നാലില് ചെറിയ ആള് ഒന്നില്
ഏഹ് വേറെ ആരോ അടിച്ചും കൊണ്ട് ഇരിക്കേണ്ടത്
ഇത് പത്ത് മിനിറ്റ് ആവണ്ടേ
ആഹ് പത്ത് മിനിറ്റ് ആണ് അല്ലാഞ്ഞേ പൈ പൈസ കേറൂല
ആഹ് ആഹ് രണ്ട് കോള് ഇപ്പൊ ഇങ്ങനെ പോയി എങ്ങനോ ഒരാള് കട്ടെയ്ത് കിട്ടുന്നില്ല പറഞ്ഞ് ഒരാള് ഇങ്ങനെ കട്ടായി പോയി ഇത് റേയ്ഞ്ചിന്റെ പ്രശ്നൊള്ളോണ്ടേ
ട്ടിട്ട് രണ്ട് മൂന്ന് ആൾക്കാര് വിളിച്ചിണ്ട് അപ്പൊ
ഏഹ്
ഉം
പിന്നെ ഒന്ന് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിയണല്ലേ അടുത്ത കോള്
ഏഹ് അങ്ങനെണ്ടോ
അങ്ങനെ ഉണ്ട്ന്നൊക്കെ പറഞ്ഞ്
ഉം എനിക്ക് അയിനെ പറ്റി ഒന്നും അറിയില്ല ഞാൻ ഏഹ്
അങ്ങനെ പറഞ്ഞ് എനിക്ക് വല്യൊരു ഐഡിയ ഒന്നുമില്ല ഇതിനെ കുറിച്ചിട്ട്
ആഹ് അതന്നെ
ചെയ്യാന്നേ ഉള്ളൂ
ഉം ഉം അങ്ങനെ കാര്യം വേറെ എന്തെങ്കിലും കാര്യാ യിട്ട് സംസാരിക്കണം അല്ലെങ്കില് പൈസ് അല്ലാതെ കേറൂലാന്നൊക്കെ പറയ്ണ്ട് ഉം ഉം
പറയാന്
വേറെ എന്താപ്പൊ പറയാന്
ഇനി ഉച്ച ഉച്ച അതന്നെ ഇപ്പേ ഉള്ളത് വിളിക്കോ ഉച്ചക്ക് ആഹ് പറയാ ആഹ് ആഹ് അൻ പറയണം എന്നിട്ട് ചോദിക്കാനും പറ്റൂല വീട നാടൊന്നും അത് കെണ്ടെന്നെ എന്താ ഉച്ചകൊക്കെ എന്താ ഉണ്ടാക്കുന്ന
ഉച്ചക്കക്ക് പിന്നെ വല്യ മോന് ഇവിടെ പട്ടാമ്പി പഠിക്കണെന്ന് ഓം വന്നിട്ടുണ്ട് അപ്പൾ പിന്നെ എന്തെങ്കിലും അവന്ന് ഉണ്ടാക്കി കൊടുക്കണംന്ന് കരുത്ണ്ട് ആഹ് അല്ല ഓന് സൈത്തൂൻ ഇണ്ടല്ലോ
ആഹ് ആഹ് അതെവിടെ പട്ടാമ്പി അല്ലേ
പട്ടാമ്പി അതിപ്പോ ആൺകുട്ടിയ മറ്റേ പെൺകുട്ടികൾക്ക് തിരുവേഗപ്ര ആദ്യം തന്നെ ഉണ്ട് അത് ഇപ്പ ആൺകുട്ടികൾക്ക് കുറച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളൂ
അയ് ശരി
അപ്പം അവിടെ ചേർത്തതാ പ്ലസ് വണ്ണിന് അവനെ മാത്രമല്ല രണ്ടാമത്തോ
പൈസ തരാ പറിട്ടോ ആഹ്
രണ്ടാമത്തേനെയും അവിടെ ആക്കിക്ണ് നാലുട്ടിളാണ് എനിക്ക്
ആഹ് ആഹ് അയ് ശരി
അപ്പ അവനെ രണ്ടാമത്തേനെ ഇന്നലെ കൊണ്ടാക്കി
ഏഹ് രണ്ടാളും അവിടെ തന്നെ
ആ രണ്ടാളുംഅവിടെതന്നെ ഓൻ രണ്ടാമത്തെ ഓന് എട്ടിലാണ് ഇവൻ പ്ലസ് വണ്ണ്
ഉം പോകാനൊന്നും മടിയൊന്നുമില്ലല്ലെ
ഒരു ആദ്യം പിന്നെ ദർസ് ദർസ് ല് ആയി പിന്നെ ഹിഫ്ളിന് ചേർ ത്തി തൃശ്ശൂര് അങ്ങനെ പോയി ചേലുണ്ട് അതുകൊണ്ട് പിന്നെ ആ ഓർക്ക് മറ്റോർക്ക് ഓപ്പണിംഗ് പിന്നെ സ് സമയം ആയതൊണ്ട് ഇവർക്ക് ലീവ് കൊടുത്തതാണ് ഉം അവിടെ എന്തോ ബിൽഡിങ്ങിന്റെ പണി നടക്ക്ണത് കൊണ്ട് അവർക്ക് ജൂണില് ഫസ്റ്റ് ല് തുറക്കുംന്ന് പറഞ്ഞിട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പളാന്ന് ഇന്നലെയാണ് തുറന്നത്
ഏഹ് സ്വന്തക്കായിട്ടൊക്കെ വരേക്കുല്ലേ കൊണ്ടോരൊന്നും വേണ്ടല്ല പോയിട്ട്
ഇവന് വരും ഇവൻ പോയിട്ട് പിന്നെ പോയി പോകലും വരില്ലോ
അപ്പൊ ഓന് ഇങ്ങോട്ട് വരും മറ്റോന് അവിടെ നിക്കുവോ പ്രശ്നം ഇല്ല
അത് ഇന്നലല്ലേ ആക്കിട്ടുള്ളൂ
ഇന്നലെ ആക്കിട്ടോള്ളൂ ഏഹ്
ആ ഇന്നലെ പോയിട്ടുള്ളൂ ഇന്നലെ ഓരെ കൊണ്ടാക്കികാണ്ട് പോന്നതാ
ആഹ്
ഉം കൊഴപ്പൊന്നുല്ല
മത്തി രണ്ടും വായിക്കോളി
അടെ വീട്ടില് ഇമ്മണ്ടോ
ആഹ് ആഹ് ഞങ്ങള് രണ്ടും മാ ഇമ്മണ്ട് ഞങ്ങള് ഞാനും ഹസ്ബൻഡും ഉമ്മയും രണ്ട് പെൺകുട്ടികള ഉം വേറെ കല്യാണം കഴിഞ്ഞു
ഉം
ഇവിടെ പത്താളുണ്ട് ഉം
ഇവര് ചെറുതാ
അല്ല ഓരു നാലാമത്താണ് ആറാണും നാല് പെണ്ണാ രണ്ടനിയമ്മാര് താഴെണ്ട്
ഉം ചെറിയ കുട്ടികള് എന്തായി പഠിക്ക്‌ണ്
ചെ റുത് എ ചെറെത് പെണ്ണാണ് ഓള് ഇപ്പം യു കെ ജി ആണ് രണ്ടാ മൂന്നാമത്തോന് മൂന്നില
ആ അയ് ശരി
ഉം ഓര് രണ്ടാളും ഉണ്ടിവടെ മദ്രസേ പോയി ഇപ്പൊ വരാനായി
ആ
കുട്ട്യേള് മദ്രസ് പോയോര്
മ്മാ വിളി ഇങ്ങനെ ആ രണ്ടാളും മദ്രസ് പോയതാണ് ഇവടെ മീനേ രണ്ടും വാങ്ങിക്കോളിന്നാ അയിലിം മത്തീം നൂറിനും നൂറിനും എന്ത് എങ്ങനെ?
ഉം മീനൊക്കെ അയ്ലെ വെരുണ്ടാവും ല്ലേ
ആ ഹ ഇമ്മങ്ങനെ ചോയിക്ക എന്താ വേണ്ടിയേതെന്ന്
ഉം വേറെ എന്തോ കറിക്ക് കറിക്കെന്താ ഉച്ചേക്ക്?
കറി ഞാൻ ചിക്കന് പിന്നെ ഇന്നലെ ബീഫ് എല പത്തിരീക്ക് ആ ചിക്കന്ണ്ടാക്കി പിന്നെ നെയ്ച്ചോറും അയ്ക്ക്‌ ഉച്ചക്ക് നെയ്ച്ചോറ്ണ്ടാക്കാം
ഉം ആരുല്ല്യല്ലോ ഒറ്റയ്ക്ക് ആ മോന് ഉണ്ടാവൂല്ലേ
ആ മോനുണ്ട്, ഹസ്ബൻറുണ്ട്. ഇന്നലെ കുട്ടീനെ കൊണ്. മറ്റോനെ കൊണ്ടാക്കാനേ അയിന്. ഇന്ന് നോൽമ്പാണ്
ഉം പത്ത് വരെ നോല്ക്കുണ്ടോ? ഉം
ഉം ഞാനും നോറ്റിന്ന് പക്ഷെ ഇനിക്ക് വയറിനൊരു സുഖല്ലാത്തോണ്ട് അനു ഉം മാറ്റിട്ടില്ല വയറു വേദന അവൻക്ക്, തോന്നണ്‌ മറ്റേത് എന്താണ്? മൂത്രക്കടച്ചിൽ പിരിയഡ്‌സ് അല്ല മൂത്രക്കടിച്ചിലിന്റെ ആണ് തോന്നു ആ പിരിയഡ്‌സ് കഴിഞ്ഞക്കണ് അതാ ധൈര്യായിട്ട് ഞാന് നോൽ ക്കാൻ തന്ന ഉം അപ്പോക്കുമ്പോ പാ ഒരു കുത്തണ വേദന അപ്പൊ പിന്നെ.
ഇല്ല ഡോക്ടറെ കാണിച്ചില്ല്യ
ഇല്ല കാണ്ച്ചിട്ടില്ല കാണ്ച്ച പോണംല്ലാെ ഏട്ടത്തിക്ക് ഒരു ഇതുണ്ട് പള്ളേല് മൊഴയൊക്കെ ആയിക്കാണ്ട്.. ഓള് ഏതാലും ഹോസ്പിറ്റൽ കാണിക്ക്‌ണ് ണ്ട് ആ സുബൈദ ഡോക്ട കാണിക്കാം വരണം പ്പെ ഏതായാലും ഓള കൂടെ പോകുമ്പോ ഒന്ന് കാണിക്കണംന്ന് കരുതുണ് ണ്ട് എന്താ പള്ളന്റുള്ളിൽ എന്താണെന്ന് നമ്മക്ക് അറിയാൻ പറ്റൂലല്ലോ ഉം ഓക്... ക്കെ സ് ഓക്കന്നെങ്ങനെ ബ്ലീഡിങ്ങ് നിക്കാതെക്കായിക്കാണ്ടിങ്ങനെ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോക്കുണ്ടായത് ആ തല്ലഡോ ഈ സാധാ ഡോക്ടർമാരെ കാണിച്ചപ്പോ ഓര് പറഞ്ഞു ബ്ലഡിന്റെ കമ്മിയാണ് പറഞ്ഞു പക്ഷെ ഹ ആ അങ്ങനെ ബ്ലഡ്.... ബ്ലഡോക്കില്ല പക്ഷെ ഭയങ്കര വണ്ണോ ആണ്. ആറും ഏഴും ഒക്കെ ഉണ്ടാവുള്ളൂ എച്ച് ബി
ഉം ഉം
ക്കുമ്പോ ഞാൻ പറഞ്ഞ് ഇത് ബ്ലഡിന്റെ ബ്ലഡിന്റെ എണ്ണക്കോണം നടന്നാല് പിന്നെ എ എന്താ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല ഒരു ടീ ലേഡി ഡോക്ടറെ കാണിക്കാം നമക്കന്ന് അങ്ങനെ ലേഡിനെ കാണിച്ചു ഓല് പിന്നെ സ്കാൻ ചെയ്യുവല്ലോ അങ്ങനെ അണ്ടാശയ ത്തിലൊരു മൊഴയുണ്ട് പിന്നെ ഗർഭത്തണ്ട് ആഹ് യൂട്രസ്സിലണ്ട് റഞ്ഞു പക്ഷെ ആഹ് റിമൂവ് ചെയ്യേണ്ടി വരുംന്ന് തന്നെ ഇപ്പ ഇത് പറയണത എന്താ വച്ചാല് ഭയങ്കര വലുതായിക്കണ കാരണം
തന്നെല്ല അത് ഭാവിയിലെ പിന്നെ വേറെന്തെങ്കിലും ആയി തീരും പെട്ടെന്ന് റിമൂവ് ചെയ്യുന്ന നല്ലത്
ഉം ആഹ് ഇന്നെപ്പോ
ഇനി കൊറേ ഇതുണ്ടായി ഇനി ഇനിയിപ്പോ കഴിഞ്ഞിട്ട് കൊറെ ടെസ്റ്റ് കാ ഇതൊക്കെ ഇണ്ടാവും
മിംസില എന്തോ ഇ ഇതിങ്ങനെ ചു ചുങ്ങി പോകാനുള്ള എന്തരു
ആഹ് അതുണ്ട് ഒരു പിന്നെ കൈമ്മൽ കൂടെ അങ്ങനെ ചെയ്യുന്നല്ലേ ആഹ് മിനിറ്റ് കഴിയാനായിട്ട്ട്ടോ
ആഹ് കഴിഞ്ഞ
ഉം